എവിടാടി എന്തോടുക്കുന്നു നീ ആ ഞാൻ നിന്നെ ഉച്ചക്ക് തൊട്ടേ വിളിക്കുന്നു പക്ഷെ കിട്ടുന്നില്ലാരുന്നു
പ്രേബ്ളം
ആ ഹ ഹ മഴയുണ്ടോ നീയിങ്ങ് നാട്ടി വന്നോ
കേട്ടില്ല എന്തോ
നാട്ടിലാന്നോ അതോ
ഞാൻ ഇവിടെ ഇങ്ങ് നാട്ടിൽ ഇങ്ങ് വന്നു വീട്ടിൽ നമ്മ വീട്ടിൽ വന്നു
ആ ആ ആ ആ പിന്നെ എന്തോണ്ട് വിശേഷം
വിശേഷം സുവോടെ ഇങ്ങനെയൊക്കെ പോന്നു പിന്നെ വെക്കേഷന കേട്ട്എന്തൊണ്ട്
ഓ പിള്ളോരല്ലാം ഞാൻ എന്റെ വീട്ടിലോട്ട് വന്ന് പിള്ളേരെല്ലാം ഇവിടനിന്ന് കളിക്കുന്നു
ആ എന്തിയെ ഹസ്ബന്റും പിള്ളേരുമൊക്കെ
ആഹ് കെ കെട്ടിയോൻ അങ്ങോട്ട് പോയേക്കുന്നു ആ അവിടെ എന്തു ഭയങ്കര
ആ ഇവിടെ ഭയങ്കര മഴ തന്നെ
പിന്നെ ഇവിടെ മഴയൊക്കെ തന്നെ പിന്നെ നിങ്ങളുടെയില്ലേ ലവിടെ കല്യാണം എന്തുവായിഉറ ഉറപ്പിച്ചോ കല്യാണമ ഒക്കെ ഉറപ്പിച്ചലേ അവരെ നമ്മടെ ചേച്ചിടെക്കെ കല്യാണം ഉറപ്പിച്ചോ ടുറിന് പോകുന്ന് പറഞ്ഞിട്ടെന്തുവായി
കേട്ടില്ല മനസ്സിലായില്ല
ടൂറിന് പോന്ന് പറഞ്ഞ
മഴ പെയണോ എന്ത ന്നല്ല
നിങ്ങ അവടെ ടൂറിന് പോയിട്ട് എന്തോവായി ടൂറിന് വെക്കേന് ടൂറിന് പോയില്ല്യൊടെ
ആ
ആഹ എന്തു വായത്
ഇവിടെ മഴക്കോളുണ്ട്
ആന്നോ നിങ്ങള് വെക്കേഷന് പിള്ളേരേ കൊണ്ട് ടൂറിനൊന്നും പോയില്ലയോ
പോണന്നൊക്കെ പറഞ്ഞിരുന്ന താ പക്ഷേ സമയയപ്പോ ഹസ്ബൻഡ് പറഞ്ഞ നമുക്ക് പോവാൻ പോണ പുള്ളിക്കാരും പറയുന്നേള്ളൂ പക്ഷെ പോക്കൊന്നും ആയില്ല പിള്ളേരും വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുക
ആഹ് നീ ഇപ്പഴും പുളിയമുളകൊക്കെ തന്നെയന്ന വെക്കുന്നോ പുളി മുളകോന്നോ മീൻകറിയൊക്കെ വെക്കുന്നെ
നിങ്ങൾ വെക്കേഷന എല്ലാം പോയാ
ഞങ്ങള്പോയില്ല നിങ്ങള് മീൻകറി പുളിമുളകും തന്നെയാന്നോ വയ്ക്കുന്ന ഇപ്പഴും പുളിമുളകും
പിന്നെ പറയണ വിശേഷളൊക്കെ
അതാ ചോയ്ച്ചേ നിങ്ങളവിടെ മീൻകറി എങ്ങനെടാ വെക്കുന്നേ
മീൻകറിന്ന് വെച്ചാ നമ്മള് ഏ മൊളവിട്ട് വെക്കാറുണ്ട് അല്ലാതെ ഏ തേങ്ങ അരച്ച് രണ്ട് യിട്ട് വെക്ക്ന്നുണ്ട്
മറ്റേ മുളക് കറിയൊന്ന് പറഞ്ഞെ
ഏതാ വേണ്ട ഏതാ അറിയണ്ടേ
മൊളക് കറിയൊന്ന് പറഞ്ഞെ
ന്താടാ
മുളക് ട്ട കറിയൊന്ന് പറഞ്ഞേ എടാ മുളക് വയ്ക്കുന്ന കറി ഒന്ന് പറയാൻ ഹലോ ഹലോ ഹലോ
പറഞ്ഞോടാ
മീൻകറി വെക്കുന്നേന്ന് വെച്ചാ നമ്മള് മുളകും മല്ലി ല്ലെ മല്ലിപ്പൊടി എല്ലാം ചൂടാക്കി പിന്നെ വെള്ത്തുള്ളി ഇഞ്ചി എല്ലാം പേസ്റ്റ് ആക്കി വെയ്ക്കുവ. വെളിച്ചെണ്ണ ഒഴിച്ച് കടവൊക്കെ സാധാ വെക്കില്ലേ അതേപോലെ പൊടി മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് ശകലം വെള്ളം ഒഴിക്കണം തി ളച്ചിട്ട് മീൻ കഷ്ണം ഇ ട്ടുകൊടുക്കുക.
ഉം
നിങ്ങെനെ നിങ്ങള അവിടെ എങ്ങനെയാ വെക്കുന്നേ ഈ ടൈപ്പാണോ വെയ്ക്കുന്നേ
ഞങ്ങളവിടെ മുളക് കറി വയ്കുന്നന്ന് വെച്ചാല് മറ്റേ നമ്മുടെ ഈ മുളവിനെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൊച്ചുള്ളി ഒക്കെ സപ്പ്റേറ്റ് സപ്പ്റേറ്റ് അരിഞ്ഞു വയ്ക്കണം. എന്നിട്ട് പുളി വെള്ളത്തി ഇട്ട് വെച്ചേക്കണം എന്നിട്ട് നമ്മള് ആദ്യം കാ വെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കണം. കടുക് വറുത്തിട്ട് അതിനകത്തോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് അതിനകത്തോട്ട് അതൊന്നിച്ചിരി മൂത് ത്ത് വരുമ്പഴ്ത്തേ കുറച്ച് കൊച്ചുള്ളി ഇടണം. കൊച്ചുള്ളി ഇട്ടേന് ശേ ശേഷം ഇച്ചിരി മല്ലിപ്പൊടിയും ആ മഞ്ഞപ്പൊടിയും മുളകുപൊടി ടിയും എല്ലാം കൂടെ ആ ഇതിനകത്ത് ചാലിക്ക്യ ചാലിച്ചിട്ട് ഒരു കരിയാപ്പലയും കൂട ഇട്ട് അതൊന്നു ഓ ചൂടായി വരുമ്പോ അതിനകത്ത് നമ്മുട പുളിയില്ല്യോ പി പുളിവെള്ളോ എടുത്ത് അതിനകത്തക്ക് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചു കൊടുത്തേമെച്ച് അത് വെള്ളം ഒഴിച്ച് നല്ല സെറ്റാക്കിട്ട് ഉപ്പു ഇട്ട് തിളച്ചേന് ശേഷം മീൻ വാരീക്ക് ഇട്ടു കൊടുക്കണം. ചക്കയൊക്കെ ഉണ്ടോ അവിടെ
ആ ചക്കയൊക്കെ ഉണ്ട ഇവിടെ മൊത്തം നമുക്ക് പ്ലാവുണ്ടേ മൊത്തം പഴുത്ത് വീഴു ആ ചെയ്യുന്നെ കൊ പിള്ളാരെ ആണെങ്കിൽ കൊതു ഈച്ചയൊക്കെയാ ഇവിടെ വീടില് ഫു ഇല്ല
ആ മഴയും കൂടെ ആയോണ്ടാ ഇവിടെ കൊതു വലിയ പ്രശ്ന പ്രശനല്ല പക്ഷെ മഴയാ മഴയാ തൊട്ടടു ചക്കയൊക്കെ ഉണ്ട് ഇവിടെ
ആ
പിന്നെ ഏഹ പിന്നെ ഇവിടെ ചൂ വെക്കേഷൻ വെക്കേഷൻ തീരാറാആയല്ലോ വെക്കേഷൻ തീരാറായല്ലോ നിങ്ങ എവിടാ ടൂറിന് പോന്നേന്ന്
റായി എന്റെ സ്വന്തം നാട്ടിൽ ഒന്ന് പോണന്നുണ്ട് പിള്ളേരു കേമായിട്ട് അല്ലാതെ എനിക്ക് വെക്കെ ട്യൂഷൻ ടൂർ പോകുന്നു നടക്കത്തില്ലെന്നാ തോന്നുന്നു
ആണോ ആഹാ അത് വല്ല ഇപ്പം എല്ലാ ഇപ്പൊ തൊട്ടന്നും പിടിച്ചത് എല്ലാം കുനിമ്മേ കുരുന്ന് പറഞ്ഞതുപോലെ ഓരോന്നും
ഇനിയിപ്പാ ബാഗും പുസ്തകവും മേടിക്കണം
ആ ഇനിയിപ്പോ ഇല്ല ഞങ്ങള് സ്കൂളിൽ പോയിപ്പം ബുക്കും യൂണിഫോമ എല്ലാം വാങ്ങിച്ച് പുസ്തകമൊക്കെ മേടിച്ചു നീ ഇപ്പം ബുക്ക് മേടിക്കണം ബാഗ് മേടിക്കണം
ഹലോ
ആ കേക്കുന്നുണ്ട് പറഞ്ഞോ ഇനിപ്പോ ബു ബുക്കും ബാഗും ഒക്കെ വേടിക്കണ ഇനി
ആഹ് ആഹ് അതെ അപ്പം ഇനി നിങ്ങളപ്പ ഇപ്പ ഇനി യാത്രയൊന്നും ഇല്ലേ
പള്ളി പടുത്ത
ആണോ ആ അവിടെ ഈ അമ്മയും അമ്മയുണ്ടല്ലേ അ ബന്റിന്റെ അമ്മ
ആ ഞാനും മക്കളും ഹസ്ബൻറും ഹസ്ബന്റിന്റെ അമ്മയൊണ്ട്
ഇല്ല ആ ആ
ഉം പിന്നെ ഇനി എത്ര ല്ല പിള്ളേരൊക്കെ ക്ലാസ്സില പിന്നെ എത്ര ല്ലാ പഠിക്കുന്നവര്
ആ രണ്ടു പേര്ണ്ടൊടാ ഒരാ രണ്ടും മ് മോന ഒരാള് എഴ് ഇല് ഒരാള് മൂന്നില്
ആഹാ
ഉം
അത് കൊള്ളും പിന്നെ പിന്നെ എന്തൊണ്ട് വെള്ള - വെള്ളത്തിന് ബുദ്ധിമു-
വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നുംല്ലടാ പക്ഷേെങ്കി ഊം എന്തോ പറയാൻനിന്നെ ഭയങ്കര കൊതും ഈ- ച്ച അങ്ങനെയുള്ള ശല്യങ്ങളാ പിള്ളാരെ മിറ്റത്തൊന്നും എറക്കാൻ പറ്റില്ല നമുക്ക് കുറച്ചുനരം മിറ്റത്തിറങ്ങി ഇരിക്കാനും പറ്റത്തില്ല
ആന്നോ
ഇപ്പോഴത്തെ കാലാവസ്ഥ മഴ സീസൺ ആയതോ ണ്ട് ഈ പനി അങ്ങനൊക്കെള്ള സംഭവങ്ങളല്ലേ
ആഹ് ആഹ് ആഹ് ആന്നു ആന്നു എല്ലാടും അങ്ങനെ ഇനി ഇപ്പൊ അങ്ങോട്ട് പനിയായിരിക്കും സ്കൂള് തുറക്കുന്ന പ്രമാണിച്ചേ മഴയും
ഉം ഹെൽത്തിന്നൊക്കെ ഡെയിലി ആ ക്കാര് വരുന്നുണ്ടേ.
ആഹ്
ഉം ന്നെ കുറിച്ചൊക്കെ
ആന്ന് ആന്ന് ആന്ന്
ഉം ഇനിപ്പ വൈകുന്നേരായല്ലോ കടിയൊക്കെ എന്തോ? കടിയാക്കുന്നുണ്ടോ?
ചായ കടിക്കിനി പ്പം ഒന്നും ഇന്നിപ്പ ഞായറാഴ്ച ആയോണ്ട് മട്ടൻ ഇട് ചിക്കൻ ഇട് ബീഫ് ഇട് അങ്ങനെയായിരുന്നു ഇപ്പൊ സ്പെഷ്യൽ ആയിരുന്നു ഇന്നിപ്പം. അതിന്റെ എല്ലാം പണി കഴിഞ്ഞു ഒരിട ത്ത് കിടക്കുവായിരുന്നു അന്നേരം അപ്പം നെന്നെ ഒന്ന് വിളിച്ചു നോ ക്കാന്ന് വിചാരിച്ച്.
അതെയാ ഞാൻ നിന്നെ പിന്നെ വിളിക്കണം വിളിക്കണന്ന് വിചാരി ക്കുന്നുണ്ടായിരുന്നു പക്ഷെ എങ്ങനാ മക്കളെ കയ്യിലാണല്ലോ ഫോണ്. നമ്മക്ക് കിട്ടത്തില്ല ഫോൺ ഇപ്പോ ഒരാള് കളിച്ചു കഴിയുമ്പടുത്തയാള് ഹസ്ബന്റ് ഫോണ് കൊടുക്കത്തില്ല ഫോണ്ള്ള ക്കെ വർക്കൊക്കെ ചെയ്യുന്ന അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പുള്ളിയായതു കൊണ്ടേ ഫോണി ചാർജ് നിക്കാറില്ല.
ത്തോ നിങ്ങള്?
ആ കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് ഇനിപ്പൊ ഒരാഴ്ചയും കൂടല്ലേ ഉള്ളൂ ആങ്ങള ആങ്ങളേടെ കല്യാണത്തിന്.
ആഹ് അത ഇ പിന്നോണ്ടനെ പെരുനാൾ വരുവല്ലയോ
ആഹ് നിങ്ങളടെ മറ്റേ അന്ന് നീ പറഞ്ഞവരുടെ കല്യാണം കഴിഞ്ഞോ ഹലോ